ബ്രോ എവ്ടെ കേക്ക്ല്ലേ ഓക്കെ ഓക്കെ ബ്രോടെ ഹോബീസ് എന്തുവാ
എന്റെ ഹോബീസ് ഞാൻ ഗെയിം ഗെയിം ഡെവലപ്പ് ചെയ്യും ഹലോ കേക്കുന്നില്ലേ ക്ലിയറവുന്നില്ലേ
കേക്കാം കേക്കാം പറഞ്ഞോ പറഞ്ഞോ
ആഹ് എന്റെ ഹോബീസ്ന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാവലെയ്യും. പിന്നെ ഗെയിം ഗെയിം കളിക്കും പിന്നെ ഔട്ട് ഡോർ സ്പോർട്സ് കളിക്കും ഫുട്ബോൾ കളിക്കും അഹന്നെ
അതെ അതെ ഇപ്പോ ഗെയിം ഏതാണ് കളിക്കാറ് ഏത് ടൈപ്പ് ഗെയിമൊക്കെയാണ്.
ഞാൻ കൂടുതല് കളിക്കുന്നത് ഈ ഷൂട്ടേഴ്സായിരിക്കും. എഫ് റ്റ് ഷൂ പാസ് പാസൺ ഷൂട്ടേഴസ് ഉം
ഓഹ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റോ ഏത് ഗെയിം
ആഹ് കളോഫ്ഡ്യുട്ടി അറിയാവോ ബ്രോയ്ക്ക്
എനിക്കറില കോൾ ഓഫ് ഡ്യൂട്ടില്ലേ
ആഹ് കാള് ഓഫ് ഡ്യൂട്ടി അത് നല്ലൊരു ഗെയിമാണ്
ആഹ് അത് അതെ അതെ
അത് നമ്മളരു ബാറ്റിൽ ഫീൽഡിലോട്ട് ആഹ് പറഞ്ഞോ പറഞ്ഞോ
അല്ല പറഞ്ഞോ പറഞ്ഞോ കണ്ടിന്യു ഞാൻ കേട്ടോളാ
ആഹ് അത് നമ്മൾ ഒരു ബാറ്റിൽ ഫീൽഡിലോട്ട് ഇറക്കിട്ട് നൂറ് എനിമീസ് കാണും നൂറ് എതിരാളികൾ കാണും നമുക്ക് നമുക്ക് ആഹ് നൂറ് എതിരാളികളെയും കൊല്ലണം ആഹ് അതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ മാത്രം ഏറ്റവും അവസാനം ജീവിച്ചിരിക്കണം നല്ലൊരു ഗെയിമാണ് ഞാൻ അത് കളിക്കാനായിട്ട് ബ്രോയിക്ക് റെക്കമെന്റ് ചെയ്യും
ഫസ്റ്റ് പ്രാക്ടീസില്ലേ അങ്ങനൊരു ഗെയിമ്ല്ലേ ഗെയിമ്
ക്ലിയറാവുന്നില്ല അടഞ്ഞ് ആണ് കേക്കുന്നെ
അതെ ഇപ്പൊ കോലഫ് സൂകി കോലോഫ് സൂകി ഫ്രാഞ്ചൈസ് അല്ലേ ഇപ്പം
ആഹ്
ഹലോ ഇപ്പണ് ഇപ്പഴോ
ആഹ് ഫ്രാഞ്ചൈസിയാ
ആഹ് പ്പല്ലേ ബ്ലാക്ക് ഹോപ്സ് ന്നറീണ ഗെയിം എന്തുകൊണ്ടണ് ഫേമസ് ആയത് ബ്ലക്കോപ്സ് കോറോഡ് ഓഫ് ഡ്യൂട്ടി ബ്ലാക്കോപ്സ്.
അതിനകത്ത് ഒരു സ്റ്റോറി മോഡ് കൂടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്‌ഹോപ്സിനകത്ത് അപ്പൊ നമ്മളെ കൊറച്ചും കൂടെ ഇൻട്രസ്റ്റിംങ് ആയിട്ട് നമ്മളെ പിടിച്ചു നിർത്താനും കാ ബ്ലാക്ക് ഹോപ്സിന് കഴിയുന്നുണ്ട് കാള്ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നതൊരു മറ്റെ ഒരു പേരൊന്നും അറിയില്ല ആരാണ് കളിക്കുന്നത് ബ്രോ ബ്രോ ഗെയിം കളിക്കോ
ഞാൻ അധികം ഞാൻ അത്രയും പ്രൊവല്ല എന്നാലും ഞാൻ കളിക്കാറോക്കെയുണ്ട്
ആഹ് എങ്ങനെ ഗെയിമാ കൂടുതൽ കളിക്കാറ്
ഞൻ ചെറിയ അഡ്വഞ്ചർ ടൈപ്പക്കെയ് ഞാൻ അഡ്വഞ്ചർസ് ടൈപ്പ് ഗെയിം ഒക്കെ എടുക്കാനാണ് എനിക്ഇഷ്ടം അത് ച്ചോടെ ഓപ്പൺ വേൾഡ് ആയ ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഗെയിംസ് ഒക്കെ അതെ തെ സ്റ്റോറി മോഡല്
അഹ് അഹ് അഹ് ഞാൻ അങ്ങനെയുള്ള ഗെയിം കുറവ കളി അത് ബ്രോയിക്ക് കളിക്കാൻ വേണ്ടീട്ട്
ഇപ്പം ഞാൻ ഇപ്പ അവസാനം കളിച്ചത്‌ പാത്രി ചെയ്യുകയാണ് അത് ഞാൻ എന്തായാലും റെക്കമെൻറ് ചെയ്യും
ആഹ് ആഹ്
ബെ തന്നെ ഏറ്റവും ബെസ്റ്റ് മെക്കാനിസം ഉള്ള ഗെയിം അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു സ്റ്റോറി മോഡാവട്ടെ മറ്റേ അല്ല ഓപ്പൺ മൈൽഡ് എക്സ്പീരിയൻസ് ആവട്ടെ മാർഗമാണ് സർക്രസ്
ആഹ് ഈ ഫാർക്കൈ ഗെയിമിന് കേട്ടിട്ടുണ്ട് ഇതിന് പല ഏഹ് വൺ ടു ത്രീ കൊറെ ഇതില്ലേ കുറെ ഗെയിംസ് ഇൽ
ആഹ് അതതെ ഇത് സീരീസ് ഇത് വലിയ ഞാനിപ്പം കളിച്ച വേസൻ ഏറ്റവും നല്ലത് നോക്കി ന്നെയാണ് പാർക്ക ത്രീ തന്നെയാണ് സീരീസസ് ആയിട്ടും ഫേമസ് പിന്നെ ഫോറും ഫൈയ്യും അത്യാവശ്യം എന്റെ ഒപ്പം തന്നെ നിക്കുന്ന ആണ് ഫോർ എന്റെ ഒപ്പം തന്നെ നിക്കുന്നേണ് ഫൈവിനെ പറ്റി എനിക്ക് അധികം അറിയില്ല
ആഹ് ഓക്കെ കളിച്ചു നോക്കണം ഇ
ബ്രോ ഇപ്പം ട്രാവൽ ചെയ്യും എന്ന് പറഞ്ഞില്ലേ ആഹ് കളിക്കണം എന്തായാലും കളിക്കണം ബ്രോ ട്രാവൽ ചെയ്യും എന്ന് പറഞ്ഞിലെ ഇപ്പൊ അവസാനം ട്രിപ്പ് പോയ സ്ഥലം എവിടെയായിരിക്കും
ആഹ് അത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലവാ അറിയാവോ
അഴീക്കലില്ലേ അത് ബീച്ചാണോ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടണ്ട് ബീച്ചാണോ
ആഹ് അതൊരു തുറമുഖവാ ഉം
ഓഹോ
അഴീക്കൽ നല്ലൊരു സ്ഥലവാ നല്ല നല്ലൊരു വൈബ് ബും നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ചെല്ലുമ്പോ
ഓ എങ്ങനെയ സൺസെറ്റ് ഫേമസാ സൺസെറ്റിൽ
ആഹ് സൺസെറ്റ് ഫേമസ് ആണ് അവിടുത്തെ സൺസെറ്റും പിന്നെ അവിടുത്തെന്ന് പല ഒരു എന്താണ് ഒരു ഒരു നല്ലൊരു കാലാവസ്ഥയാണ് വൈബാണ് അതാണ്
ആഹ് ആഹ്
പിന്നെ അവിടുത്തെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കടലും കായലും ഏ വന്നു ചേർന്ന സ്ഥലമാണ് ആഹ് വന്നു ചേരുന്ന സ്ഥലമാണ്
കൂടിച്ചേരുന്ന സ്ഥലം അല്ലേ
ഉം കുടിച്ചേരുന്ന സ്ഥലമാണ് ഉം ബ്രോ പോയിട്ടുണ്ടോ ബ്രോ ട്രാവൽ ചെയ്യോ പിന്നെ വണ്ടി ഓടിക്കും ആഹ്
വണ്ടി ഞാൻ അധികം ഓടിക്കാറില്ല എന്നാലും പറ്റുമ്പോ ഒക്കെ ഓടിക്കാറുണ്ട്
ആഹ് ബ്രോ എങ്ങനെ ട്രാവൽ ചെയ്യുന്നെ ബസ്സിലൂടെയാണോ അതോ
ഞാൻ ബസ് കാറ് ഇതിലേതെലൊക്കെ
ആഹ
ബൈക്ക് ഞാൻ ഓടിക്കാറില്ല
ആണോ
ബ്രോ എങ്ങനെ ബൈക്കാണോ കൂടുതൽ ഓടിക്കണേ
ആഹ ഞാൻ ബൈക്കിലാണ് കൂടുതൽ പോകുന്നത് ഫ്രണ്ട്സിന്റെറെ കൂടെ ആയാലും ഒറ്റക്കായാലും ബൈക്കിലാണ് കൂടുതൽ പോകാറുള്ളത് പിന്നെ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലു ഒക്കെ പോവുവാണെങ്കിൽ കാറിൽ പോകും
ആർ
പിന്നെ ലോങ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ ദൂരെ
ലോങ് അധികം ട്രാവൽ ചെയ്തിട്ടില്ല പോയിട്ടൊക്കെയുണ്ട് അടുത്ത് പോയിട്ടില്ല
ആഹ ആഹ്
ബ്രോ പോയിട്ടുണ്ടോ ഈ അടുത്തെങ്ങാനും ലോങ് ഡ്രാവൽ
ഇല്ല അടുത്ത് ആഹ തഞ്ചാവൂർ ചെന്നൈ വരെ പോയാരുന്നു തഞ്ചാവൂർ അറിയത്തില്ലേ തഞ്ചാവൂർ ആഹ
കൊള്ളാല്ലോ എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ
ട്രിപ്പ് ഞാനും പിന്നെ എന്റെ അളിയനും കൂടെയാണ് പോയത് അഹ ഞങ്ങള് കാറിനകത്ത പോയെ
ഓഹോ
അത് നല്ലൊരു വൈബ കാറിനകത്ത് പോകുന്നത് ഈ അവിടുത്തെ റോഡന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് കണക്കല്ലല്ലോ
അഹ ഈ വലിയ റോഡല്ലോ എൻ എച്ച്
ആഹ അത് നമുക്കൊരു മുഷിപ്പ് മുഷിച്ചു തോന്നിപ്പിക്കത്തില്ല അങ്ങനെ
ആഹ ആഹ് ശരി ഇവിടെ ഇപ്പം നമ്മള് ഉം ഉം ഉം മനസ്സിലാവും മനസ്സിലാവും കാരണം ഇവിടെക്കെ ആണെങ്കിൽ എപ്പഴും റോഡ് ബ്ലോക്ക് ആണ് എപ്പൊഴും ഒരു വണ്ടി നിന്നു പോകും അങ്ങനത്തൊക്കെ എന്തൊക്കിലൊക്കെ സംഭവിക്കും റോട്ടില്
അതെ
എൻ എച്ച് പോലും വണ്ടി നിന്ന് പോകുന്ന അവസ്ഥയാണ്
അതാ എന്ത് ചെയ്യും ഇവിടുത്തെ ആളുകളെ കൊണ്ട്
അല്ല ഇപ്പം ഈ മിക്ക സ്ഥലത്തൊക്കെയാണെങ്കിലും ഒരു സൈഡ് ഇപ്പോ ബ്ലോക്ക് ആയണ്ടല്ലോ അപ്പറത്തെ സൈഡ്ക്ക് ഒരു വണ്ടി കടത്തിവിടാണ് അന്റെ- ബസ്സൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ ലൈനിൽ കൂടി വണ്ടി കേറ്റി മുമ്പോട്ട് കേറ്റിക്കൊണ്ട് പോകും.
ആഹ അതാ ഇപ്പൊ കെ ആർ ടി സി കണ്ടില്ലേ ഇപ്പൊ
രണ്ട് അതെ അതെ പ്രൈവറ്റ് ബസ്സുകാരും ചെയ്യും അപ്പൊ അങ്ങനെ ഒരു വേണ്ട രണ്ട് സൈഡും ബ്ലോക്ക് ആവും അപ്പ അങ്ങോട്ടുല്ല ഇങ്ങോട്ടുല്ല
അതാ ഈ തൃശ്ശൂരൊക്കെ പോയിക്കഴിഞ്ഞാൽ അയ്നേക്കാട്ടിലും ഇതാ
ആഹ് നെ തൃശൂർ സൈഡ് ഞാൻ ഇടുത്ത പറയാൻ പറത് ഞാൻ തൃശൂരിൽ അടുത്ത് പോയപ്പോഴാണ് ഈ സംഭവം മുഴുവൻ ഉണ്ടായത് ഈ കല് മട്ടേ കാലടി ശെരി വെച്ചു അങ്കമാലി സൈല് ഇവര് ഓൾറെഡി ബ്ലോക്
ആഹ് ഈ റോഡും കൊള്ള
ഓൾ റെഡികെട അതാടാ റോഡിന് വീതില്ല വല്യ ഈ നൂറായിരം ആക്കാര് പോണ വഴിയാണ് ഞൻവിടെ റോഡിനു വീതീണ്ടോ അതില്ല മനുഷ്യന് തഷ്ടപ്പെട്ട അവിടെ കെടക്കുന്നു ഒരു അരമണിക്കൂർ കിടക്കുമ്പോ അപ്പർത്തെ സൈഡി കൂടി കെ എസ് ആ ർ ടി ഇടിച്ചു കേറ്റി കൊണ്ട് പോഉ നമ്മളൊക്കെ ഞാനൊക്കെണ്ടല്ലോ കൈ വീശിയ അപ്പട്ട കടേല് അപ്പട്ടരു ബേക്ക് അഹ് ഞാൻ ഞാൻ ഞങ്ങളെ വണ്ടി ഇങ്ങനെ ഉടുക്കി ഉടിക്കിണ്ടല്ലോ ലെഫ്റ്റ് സൈഡില കടന്ന ഉടുക്കിടക്ക മറ്റേ സൈഡില് ഒരു ബേക്കറി ണ്ടല്ലോ എഹ് ഇക്ക് കൈയിട്ടാ ബേക്കറിലിരിക്ണ മറ്റേ പലകാരം എടുതോണ്ട് പോകാം
ആ അവസ്ഥേനു കാലടി പാലത്തിന്റെ അവടെ വച്ച്
അവര് നോക്കത്തോന്നുല്ലേ
വേണെ അവിടെ ഒരു
ഓട്ടക്കാര്
വേന വേണങ്കി ആ സമയം കൊണ്ട് നടന്നു പോവാണെങ്കി അങ്കമാലി എത്തിയേനെ ആ അവസ്ഥ ആയിരുന്നു
അഹ് ശരിയ വല്ലാത്ത ബ്ലോക്കും ഉം
അതെ
പിന്നെ റോഡും വീതി മാത്രമല്ലടാ അത് കുണ്ടും കുഴിയും അത് മൊത്തം പുലിയും കുലിക്ക്യ പോവുന്നെ
നെട്ടെന്നെ ഫു ഫു ഫുള്ള് കട്ടർ എൻ എച്ചാ ന്നാ പറയും പേര് എൻ എച്ചിന്റെ സൈഡ് ഫുള്ള് കട്ടർ ഫുള്ള് ബ്ലോക്ക്‌ ഒരു ടോൾ പ്ലാസ്യാന്ന സൈക്കിലാണ്ട് ടോപ് പ്ലാസ എന്ത് കാണിച്ചാലും ടോൾ പ്ലാസെ
എന്ത് ചെയ്യാനാ
എം സി റോട്ടിലല്ലേ ഇപ്പം
ആഹ് എം സി റോഡ്
പ്പം നമ്മളെ എം സി റോട്ടി ഇപ്പോ എം സി റോഡ് ഇവിടെ തിരുവനന്തപുരം തൊട്ട് തന്നെ എറണാകുളം വരെ ഉണ്ടോന്ന് തോന്നു എം സി റോട്ടി കൂടി ഓടിക്കുമ്പോ എപ്പഴും എടെല് വണ്ടി മുമ്പോട്ട് എടിച്ചു ഇത് ഏറെ ഭയങ്കരായിട്ട് എഹ് സ സഡൻ ടേക്ക് സഡൻ സനം ബ്രേക്കും സഴ തേനും ഒക്കെ എടുക്കുന്ന കാണാ എത്രേ നേരം ഓഫയിന്ന വണ്ടി ഓ റ്റടിക്കിന്റ് ഇൻഡിക്കേറ്ററ് ഒടുക്കാതെ റൈറ്റ് സൈഡിലേക്ക് വളച്ചെടുക്ക പിന്നെ ഓട്ടോ കാരാന് പറയം വേണ്ട ഓട്ടൊക്കെ പറത്തഴക്കുമ പോയിരിക്ക
എപ്പഴും തിരിയുന്നത് എങ്ങോട്ട ദൈവ തമ്പു
അല്ല ഇപ്പം ഓട്ടോ ഇപ്പൊ ഹാപ്പിടോടെ വലിയ പ്രശ്നം ഉണ്ടാക്കില്ലേ ഈ കണക്കിന പോണെങ്കിൽ ഓ ട്ടോക്കനെ നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ കൂട്ടിയിട്ട് തല്ലു ന ഈ അവസ്ഥയ പോണെങ്കി വഴി പോണോരൊക്കെ തല്ലുണ്ടെന്ന് പറഞ്ഞട്ടെ റപ്പിഡോകാരെ
തിരോന്തരക്കാണെങ്കി
അതെന്നെ
ഉം തിരുവനന്തപുരത്തേക്കാണെങ്കി ഭയങ്കര പ്രഷ്നാ
ആഹ് എന്നാ ശെരി ബോസ് ഓക്കെ
ഓക്കെ ഓക്കെ ശെരി എന്നാ